ഹലോ,
സുഖാണോ?
സുഖാണ്.
എന്തൊക്കെയാണ് വിശേഷം?
സുഖാണ് ഇങ്ങനെ പോണ്. എന്താ ഇങ്ങളെ
അവിടെ എങ്ങനെ കാലാവസ്ഥ?
കാലാവസ്ഥർഞ്ഞാ ഭയങ്കര കാലാവസ്തേണ് ഇപ്പൊ. ഉം, ആഹ്. ഇന്ന് നല്ല വെയിലായിരുന്നു. ഇന്നലെ
ആ ഇന്ന് നല്ല വെയില് ഇന്തലയില് നല്ല മഴിന്ന് തുണികളെല്ലാം ഒണങ്ങീട്ട്ണ്ട്ല്ലേ?
പല സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയാണ് ട്ടോ.
അല്ല ഇവിടെ നല്ല വെയിലാണേ ഇപ്പൊ നല്ലൊരു മഴ വന്നേന് എന്താ മഴ
ഇപ്പൊ എനിക്ക് ഇന്ന് ഡ്രസ്സ് ഒണങ്ങീട്ടില്ല കാരണം ഇന്ന് കരന്റ് പോയി.
കരന്റ് രാവിലെ ഇണ്ടല്ലോ നമ്മളെവിടെയെല്ലാം ഉ
ഉം ഞങ്ങക്ക് കരന്റ് രാവിലെ പോയി അതായത് ടാങ്കീല് വെ വെള്ളല്ലാതായി അങ്ങനൊക്കെ ആയപ്പോ ഇന്നത്തെ ദിവസം കണക്ക്. ഉം ഉം അലക്കി ഞാന് കല്ല്മ്മല് കൊറച്ചൊക്കായിട്ട്. അ ഒണക്കാട്ടു മിഷീനില് ഇനിപ്പോത് ബക്കറ്റി കലക്കേച്ചീന് എവടെ കൊണ്ടോയി ചിക്കാനാപ്പൊ
ആഹ് എന്റെ പക്ഷെ എല്ലും ഇന്നലെ അലക്കിയതല്ലേ ഇന്നലെ രാത്രി വരെ അലക്കലന്നെ. കാരണം നാളെ ഇന്ന് ആർത്തിടാന്നുള്ളേല് അവടെല്ലോം ഒണങ്ങി കിട്ടി. അലക്കിയത് തേച്ച് എത്ര നാളായി ദിവസം കുട്ടികൾക്ക് വിദ്യാലയത്തി പോകുന്നത് എല്ലോംണ്ടല്ലോ? അലക്കാന്
ആ ആ ആഹ്.
ശനീം ഞായറോല്ലേ എല്ലാ യൂണിഫോമും കാര്യങ്ങളും എല്ലോംണ്ടല്ലോ. അതെല്ലാം അലക്കിയിട്ട് ഇന്നെന്തേ ഭക്ഷണം എന്താക്കീ
ഭക്ഷണംന്ന് വെറുംചോറ്, കുമ്പളങ്ങകറി, നെത്തള് മീൻ പൊരിച്ചത്
നത്തൾ മീൻ പൊരിച്ചത് നല്ല വർത്തപോലല്ലേ ആക്കീട്ട്ണ്ടാവാ? പയ റ് നീളത്തിലുള്ള പയറ്.
ആ നീളത്തില്ല്ല പയറ്.
ഇന്ന് അതേര്ന്നു. ഉപ്പേരീന്ന പറയാല്ലേ? ഞമ്മള് വറവ്ന്നാ പറയാ. പിന്നെ അവിടെ കൃഷിയെല്ലോംണ്ടോ രാവിലെ എന്താക്കീന്?
രാവിലെന്ത്?
രാവിൽത്തെ ഭക്ഷണം.
രാവിൽത്തെ ദോശീ മുട്ടറോസ്റ്റും.
മുട്ട റോസ്റ്റ ഞക്കെല്ലാംണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഒന്നാക്കി പഴം വാട്ടിയതും കട്ടൻ ചായ ആക്കീന് പിന്നെ എന്റെ കുട്ടികൾക്ക് പഴ വാട്ടലില്ലേ നിങ്ങളൊന്നു പശു പഴം മുറിച്ചിടുക എന്നിട്ട് മുട്ട പശു നെയല് എന്നിട്ട് മുട്ട ഒടച്ചിടും അതാ ചെയ്തീനെ പിന്നെ എന്റെ മോക്ക് റൊട്ടി മുട്ടാമ്പ്ലേറ്റും റൊട്ടിയും അത് മതിയ എന്ന് പറഞ്ഞു അങ്ങനെ ഒപ്പിച്ച് ഉച്ചക്ക് മന്തിയാക്കി അതന്നെ രാത്രിയും തിന്ന് പിന്നെ വൈകുന്നേരം പഴം നറക്കല്ലല്ലേ മുട്ടപ്പ ഉണ്ടാക്കിട്ട് മെയദിയില് മുക്കി പൊരിക്കുന്ന
എങ്ങനെങ്ങനെ പയ നിറവ് ഉണ്ടാക്കാ
അത് എന്ന് വെച്ച ഞാ ഞാൻ ഒരിക്ക ആ ഉണ്ടാക്കല് പഴം വേവിക്കൂ പൊരിച്ചെടുക്കൂ വെളിച്ചെണ്ണീല് ഇട്ടിട്ട് എന്നിട്ട് മുട്ടപ്പം ണ്ട് ആക്കിട്ട് പോളഞ്ഞിട്ട് അയില്ടലാണ് പക്ഷെ കുട്ടിയൾക്ക് അതെല്ലാ ഇഷ്ടം പത വെറും പച്ചപ്പഴംല്ലേ ആ പച്ചപ്പഴം നടുക്ക് ഇങ്ങനെ മുറിക്കു പണ്ട് കാലം മൂന്ന് സ്ഥല തല്ലേ മുറിക്കല്ലത്ത്. ഇപ്പൊ ഒരു ഭാഗത്തേ മുറിക്കലൊള്ളൂ. ഒരു ഭാഗത്ത് മാത്രം മുറിച്ചിട്ട് മുട്ടപ്പണ്ട ഇടും മുട്ടപ്പണ്ട ഇട്ടിട്ട് ഈ നല്ല കേക്ക് പോല്ത്തെ നിങ്ങെ തേങ്ങപ്പണ്ടാ ഇടല് അതോ മുട്ടപ്പണ്ട
മുട്ടപ്പണ്ട് പറഞ്ഞാൽ എന്ത നിങ്ങള അവിടെ
രണ്ട് മുട്ട ര രണ്ട് സ്പൂണ് ചെറിയ സ്പൂണ് പഞ്ചസാരിയും ഏലക്കായും ഇട്ടിട്ട് നല്ലവണ്ണം കടിയും കടഞ്ഞ എന്നിട്ട് ഒരു പാത്രത്തിൽ പശു നെയ്യട്ടിട്ട് നിങ്ങളെ വറവാക്കുന്നില്ലേ ഉപ്പേരിയാക്കുന്ന പോലെ വറുത്തെടുക്കൂ മധുരത്തില് അത് എന്നിട്ട് ഈ പഴത്തിന്റെ നടുക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് ഈ മെയ്തമാവില്ല മെയ്തിയിൽ ഉപ്പും പഞ്ചസാരയും മിക്സ് ആക്കിയിട്ട്
ഉം
മാവാക്കും നല്ല കട്ടീയില് ചട്ടീയിലാക്കിട്ട് വെളിച്ച ചൂടായ വെളിച്ചെ വെളിച്ചെണ്ണില് ഇത് മുക്കും മുക്കിട്ട് ഈ പയം പൊരിക്കുന്ന പോലെ മുക്കീട്ട് പൊരിച്ചെടുക്കും എന്റെ കുട്ടികൾക്ക് എല്ലാം ഇഷ്ട അതാണ് ഞാൻ ഇന്ന് ചായക്ക് കടിയാക്കീത് വൈകുന്നേരം
ഉം ആഹ് ആഹ
ഞങ്ങള് പയം നിറവ്ന്ന് പറഞ്ഞാല് പയം തേങ്ങ ഇട്ട്ക്കാണ്ട് പഞ്ചസാര ഏലക്കായി കൊറച് ആ
തേങ്ങ ഞമ്മളെ നാട്ടില് ഇട്ട് കഴിഞ്ഞാല് കളിയാക്കും നിങ്ങക്ക് മുട്ട വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തോണ്ടാ നിങ്ങൾ ഈ തേങ്ങ എടുത്തിട്ട് ഇണ്ടാക്കുന്ന് ന്ന് ചോദിക്കും ഞങ്ങക്ക് മുട്ടനോട് അല്ലാണ്ട് തേങ്ങനോട് ചേ അതുപോലെ ഉന്നക്കായി നമ്മള് മുട്ട ഈ ഞാൻ പറഞ്ഞ പണ്ടുംല്ലേ
ആഹ
അതെ ആക്കൂ എല്ലാണ്ട് തേങ്ങിയിട്ടനെങ്കി നമ്മുക്ക് അടി കിട്ടും ഞമ്മക്ക് ഈ നോമ്പിന് വര്ന്നോണ്ട് ഇപ്പ ഉന്നക്കായ് നിർബന്ധാ അതുപോലെ പുയ്യാപ്പ്ളക്ക്‌ കൊടുക്കാൻ ഉന്നക്കായി നിർബന്ധം ആണ്
ആഹ
അന്നേരം ഈ തേങ്ങ ഇട്ടനെങ്കിൽ കളിയാക്കാനും നിക്കും കലമം കിട്ടു സൊറയാന്ന്
ഏലക്കായി അത്‌ നല്ലൊരു ടേസ്റ്റ അവില്
അവിലില് ഞമ്മള് ഇടല്ണ്ട് തേങ്ങയും പഞ്ചസാ ഇത് മുട്ടി ഇല്ലാത്ത സമയം കുട്ടികൾക്ക ആാക്കി കൊടുക്കുന്ന സമയം ഞാമ്മളി ഇതന്നെ. തേങ്ങ പഞ്ചസാരീം ഏലക്കായിട്ട് കൊഴച്ചിട്ട്. ട്ട് പശു നെയില് വെളിയിച്ചെടുക്കും. നല്ല നല്ല ഇതിൽ അകന്നിട്ടിട്ട് ആക്കല്ണ്ട് പക്ഷെങ്കിൽ അത്. ഉം അത്‌ ഞമ്മളെ ഈട്ന്ന് പറ്റൂല ആക്കാൻ പറ്റൂല അവർക്ക് നമ്മളെ ഈടുത്തെ നിയമാ അവുര്. ഇഷ്ട ക്യാഷ് ഇല്ലാത്ത ആൾ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നണ്ടാക്കൂല. പിന്നെ നിങ്ങളെന്താക്കി ചായക്ക്‌ കടി.
ഇന്ന് ദോശയും മുട്ട റോസ്റ്റും
വൈകുന്നേരം.
വൈകുന്നേരം ഇന്നൊരു സ്പെഞ്ച് കേക്ക് അറിയോ? ഒരു കട്ടില്ലേ അത്.
കേക്ക് ഇണ്ടാക്കുന്ന ക്രിസ്മസ് കേക്ക് ഇണ്ടാക്കുന്ന ബർഡേ കേക്ക് ആഹ അത്‌ ഞാൻ സ്ഥിരം വാങ്ങുന്നേ അല്ലേ
അതെ അത് രസാണ് അത് ഇന്ക്ക് ഇഷ്ടാണ് ആ മഞ്ഞീം ബ്ലാക്കൊക്കെ ആയിട്ട്.
ചോക്ലേറ്റ് മിക്സ് ആക്കിട്ട് ഇതാക്കല്ണ്ടാ സീബ്രാ മോഡല്.
ചോക്ലേറ്റ് പിന്നെ പൈനാപ്പിളിന്റത്.
പൈനാപ്പിളിന്റെ എങ്ങനാ?
ആ പൈന മഞ്ഞ കളറ് പൈനാപ്പിളിന്റെ കേക്ക് ഉണ്ട്.
പൈനാപ്പിളിന്റെ നിങ്ങൾ എങ്ങനെ ആക്കല്. അതൊന്ന് പറഞ്ഞ് തെരോ
ഞാനല്ല ഇണ്ടാക്ക്‌ണത് അത് കടേന്ന് വാങ്ങലാട്ടോ അത് ഞാൻ ഇണ്ടാക്കൂല.
താക്കാൻ കഴില്ല അതന്നെ ഞാൻ ചോദിക്ക് ന്നെ സീബ്ര കേക്ക് ഞാൻ ഇണ്ടാക്കല്ലിണ്ട് പല മോഡല് ഡിസൈനില്. പല ഫാഷനിലാക്കിട്ട്. സീബ്രാ മോഡല് ഫ്ലവർ മോഡലല്ല തിന്നുമ്പോ നല്ല രണ്ട് ല രണ്ട് ലെയർ ആയിട്ടല്ലും കിട്ടും. അങ്ങനെ ചെയ്യുന്നുണ്ട അവര് ഇങ്ങ് -
അതെങ്ങനെ ഇങ്ങൾ ഇണ്ടാക്ക?
അതന്ന് വെച്ചാ ഞമ്മള് ഒരു നാല് മുട്ട എടുക്കും. നാല് മുട്ട എടുത്തിട്ട് കേക്ക് ബണ്ടാക്കുന്ന കപ്പുണ്ട് അതിന്റെ ഇരുന്നൂറ്റി അമ്പിന്റെ കപ്പുണ്ട് അതില് മുക്കാൽ കപ്പ് പഞ്ചസാരയും
ആഹ്
ക്കാല്ക്കപ്പ് പഞ്ചസാരി ഇട്ടിട്ട്. നമ്മള് മണ അടിക്കാനും വേണ്ടി മണത്തിന്റെ ഇല്ലേ? വാനില വാനില എസൻസ്.
ആഹ് ആഹ്
അത് ഒഴിക്കു പിന്നെ ഒരു നുള്ള് ഉപ്പിടും- അങ്ങനെ നല്ലോണ്ണം മെഷീനോട് കടയും നല്ലോണ്ണം കടയും. പഞ്ചാര അലീന വരെ സ്പീഡില് കടയും കടഞ്ഞു കഴിഞ്ഞിട്ട്. വാണെങ്കിൽ ഒരു കുറച്ച് പാല് ഒഴിക്കുകവാണെങ്കിൽ ഫ്ലവർ ഓയിൽ ഒഴിക്ക അതൊന്ന് ഞാൻ ഒയിക്കില്ല എന്നിട്ട് ഒരു കപ്പ് മെയ്ദതിയിൽ ആഹ് ഞാനിപ്പ പഞ്ചസാര ഇട്ടേന്റെ നിറച്ചും ഫുൾ നറച്ചും മൈദേയിട്ടിട്ട്‌ അതും അങ്ങനെ നെ അടിക്കും. അടിച്ചിട്ട് അത് രണ്ടും വെവ്വേറെ പാത്രത്തിൽ വയ്ക്കും. വെവേറെ പാത്രത്തിൽ വെച്ചിട്ട് ഒരു പാത്രത്തില് നമ്മള് കൊക്കോ പൗഡർ ഇല്ലേ? കൊക്കോ പൗഡർ ഇട്ടിട്ട് നലോണം അടിക്കു ചോക്ലേറ്റ് അതായിന്. ആക്കലുണ്ടങ്ങനെ?
ഇല്ല അങ്ങനെ ആക്കലില്ല-
എന്നിട്ട് അത് അങ്ങനെ അടിച്ചിട്ട് രണ്ട് പാത്രം ആണ്ട് ഇടുത്ത് വെക്കും- അത്ടിച്ചത് എന്നിട്ട് ഒരു പാത്രത്തില് പശു നെയ്യഴിക്കും- ഒഴിച്ച് കഴിഞ്ഞാല്- രണ്ടില് രണ്ട് ഞാൻ പാത്രത്തോടെന്ന ഇങ്ങനെ ആക്കലാ ആഹ് നമ്മുക്ക് ശീലയല്ലോ? രണ്ടെണ്ണം ഇത്തിലും വെലിയ സ്പൂ ണോലത്തതില്ലേ നമ്മള് കറിന്റെൽ വെലിയ രണ്ട് പാത്രത്തിട എന്നിട്ട് ഒരു സ്പൂണ് ഫസ്റ്റ്‌ട്ടൊഴിക്കുക നടുക്ക് ഏത് ചോക്ലേറ്റ് ഫസ്റ്റ് ഒയ്ക്കാ നടുക്ക് പിന്നെ വൈറ്റ് ഇത്തില്ലേ ഞാൻ മറ്റേ മുട്ടന്റെ കളറ്-
ആഹ് ആഹ്
മുട്ടന്റെ കളറ് രണ്ടാമതൊഴിക്കും ആഹ് നടുക്കന്നെ അങ്ങനെ നടു ക്കന്നെ മാറി മാറി മറ്റേത് മറ്റ അങ്ങനെ മാറി മാറി ഒഴിച്ചോണ്ട്ക്കും ആഹ് ചോദിച്ചാ അന്ന് നട്ക്കേ വെക്കാ പറ്റൂ മറ്റുള്ള സ്ഥലത്ത്ന്ന് അന്നേരം ഈ ലയറായി മാറും രണ്ട് കളറായിട്ട് റൗണ്ടില് പല കളറ് പോലെ കാണും- അത് നമ്മളെന്തയ്യും ഈയു നമ്മ പപ്പടം കുത്തുന്ന കൊള്ളി ഇല്ലേ കൊള്ളിയോട് ഇങ്ങനെ ഫ്ലവർ ആയിട്ട് ഇങ്ങനെ ഡിസൈൻ കൊടുക്കും അമർത്താണ്ടെ മേലെ മാത്രം- ഇങ്ങനെഓരോ ഡിസൈൻ കൊടുത്തയ് ഞ്ഞാല്- അത് വെന്ത് വന്ന്‌ കഴിഞ്ഞാല് നല്ല അടിപൊളി വാള പോലെ പൊന്തും. അത് മുറിക്കുമ്പോ നല്ലടേ നല്ല രസാ ചോക്ലേറ്റ് വ വവറി അങ്ങനെ മാറി മാറിഅൻ ദീബ്രാനൊക്കെ കാണുന്നില്ലേ- മൃഗോ അതുപോലെ ഉണ്ടാവും അത്ണ്ടാക്കലില്ലേ ഇങ്ങള്?
ഇല്ലേ ഞമ്മളെ ഈ ഭാഗന്നും അങ്ങനെയല്ലട്ടോ-
നല്ല ടേസ്റ്റുവാണ് അത് തിന്നാൻ ഇപ്പൊല്ല കടികളിതെ എല്ലാഐറ്റും ഞാൻക്കറിയ കടികള് എല്ലാ കടികളും ഞാൻ ഉണ്ടാക്കും
പലഹാരത്തിന് പലഹാരത്തിന്റെ നാടാവും ലേ അത്
ആഹ് ആഹ് പലഹാര ആക്കാന് പൊതുവെ അങ്ങനെ എല്ലാർക്കുന്നും അറിയൊ ന്നുല്ല പൊതുവെ ഞാൻ എന്ത് ഒരു വീടിയൊ പ്പൊ ടേസ്റ്റ് രസം അറിഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ വീട്ട് ന്ന്ണ്ടാക്കും
എങ്ങോട്ടെക്കെ ടൂറൊക്കെ പോയീനോ
ടൂറി ഞാ ഇവിടെ പോയിനി ഊട്ടിയിലും പോയിന് മൈസൂറിലും പോയിന് നിങ്ങള് പോയിനോ
എടെ പോയത്
മൈസൂറ്ല്
ആഹ്
ഫ്ലവറിന്റെ ഇതെല്ലാം കണ്ടീനോ ഫ്ലവർ ഷോ
അഹ് ആഹാ
അല്ല പൂ പൂന്തോട്ടം നിങ്ങള് പോയിനോ മൈസൂര്ല്
ആഹ് ടിപ്പു സുൽത്താന്റെ
യാ കോട്ട കണ്ടീന്യോ ഭയങ്കരല്ലേ അവിട് ന്ന് വരാൻ തോന്നുന്നില്ലാ ല്ലോ
ഉം
ടിപ്പു സുൽത്താന്റെ കോട്ടെ അതുപോലെ പൂന്തോട്ടം ഭർത്താവിന് ഇവിടെ പണിയാടീ കടിയിലാന്ന് ജ്യൂസ് ഷോപ്പാ
ഏഹ്
ഏഹ് പലതരം ജ്യൂസ് ഇല്ലേ സപ്പോട്ട ജ്യൂസ് പലതരം പിന്നെ കടികളുണ്ടാവും അന്നേരം കുവൈറ്റിലാന്ന് ഇപ്പൊ കൊറോണ സമയം നാട്ടിലായിരുന്നു നീ മൈസൂരില് എവിടെല്ലാ പോയിനി
ഞാന് മൈസൂരില് കൊറെ മുന്നേ പോയതാണ്
ഞാനും അങ്ങൻനെ കല്യാണം കയ്ഞ്ഞേപാട് പോയതാന്ന് ഇപ്പൊ അതുപോലെന്നെ പോലെ ഒരു മാറ്റൂല്ല ഊര്
ഉംമ്
എന്നാ ശരിയ
ഓക്കെ